ഹല്ലോ. ആഹ് എന്താ പാട്.
എന്താണ് ഇവിടെ ഇങ്ങനെ, ഫുഡൊക്കെ കഴിച്ചു ഇവടങ്ങ് കിടക്കാണ്. ചൂടല്ലേ. പൊറത്തൊന്നും പോവാൻ വയ്യല്ലോ.
ഞാൻ ഒന്ന് പുറത്ത് പോയി വന്ന് കുഴങ്ങി കിടക്കുന്നു.
എവിടെ പോയിരുന്നു.
ഹോസ്പിറ്റൽക്ക്, ചെക്കപ്പ് ഡേ
ഓ.. ഓക്കേ എന്നിട്ട് ആ.. ഏ
ആവിടെ ഫുഡ്കെകഴിച്ചോ?
ഓ ഫുഡൊക്കെ കഴിച്ചു ചോറും, ചിക്കൻ കറിയും, തക്കാളി കറിയും, ഒക്കെ ആരുന്നു അവിടെ എന്തായിരുന്നു.
ഞങ്ങൾ പുറത്തുന്ന് വരുമ്പോ അവിടെ പാടത്തിന്റെ അടുത്ത് നൂറ്റി അമ്പത് ർപക്ക് ഒരു മന്തി ഉണ്ട്. അൺലിമിറ്റഡ് റൈസും അതെ
ആ ആഹ് എന്നിട്ട് മന്തി കെന്ത് ആഹ്
ശമ്പത് അൻലിമിറ്റെ് റൈസ്.
ആഹ അൽഫാമ്മ.
ആഹ്
അത് ചിക്കൻ ആ അല്ല മന്തിത്തെ ആ ചിക്കനോ
ഉം അൽഫാം നൂറ്റിമ്പത്ർപോള്ളൂ. അതെ മുക്കം പാലം മറ്റേ പാലത്തിന്റെ അടെ
അൽഫാംഅൽഫാം അൺലിമിറ്റഡ് ആയിട്ട് കുഴപ്പല്ലേന്ന് റൈസ്
നല്ലക്ഷാ നല്ല ഇപ്പൊ എല്ലാത്തിനും നോർമൽ ടെസ്റ്റ് ശരിക്കിത അൽഫാമിന്റെത് ഇതല്ല എന്നാല് നമ്മള് മന്തി കഴിക്കാം.
അ ശരി ഏ നിങ്ങക്കെന്താ ബിരിയാ ബിരിയാണി, മന്തി, നെയ്ച്ചോറ്, ഇ റൈസ് ഐറ്റംസ്ല് കബ്സ അതിലൊക്കെ ഏതാഷ്ട ഇഷ്ടം മന്തിയാ
എനിക്ക് മന്തി ഇഷ്ടാണ്. പക്ഷെ എനിക്ക് ഇപ്പ കബ്സ് കഴ്ച്ചി കൊറായില്ലേ അപ്പൊ ഈ അടുത്ത് കബ്സ കഴിച്ചപ്പോ ക്സോടെ
ഈ പ്രാവശ്യം മന്തിയാക്കന്നില്ലേ
അതെ
ആഹ് ശരി ഞങ്ങള് കഴിഞ്ഞ ആഴ്ച വച്ച് നെ ഏ എന്ത്
ഇ ഉണ്ടാക്കുമ്പോൾല്ലെ രസം
ആ അതെ വീട്ടിലുണ്ടാക്കുമ്പഴേ രസം
ആഹ്
ഉം ഞങ്ങള് കഴിഞ്ഞ ആഴ്ച വെച്ചിരുന്നു അവിടെ
ആരാ നി ഈ കുക്ക്യ്യോ
ഏ ഞാൻ കുക്ക് ചെയ്ല്ല. കുക്ക് ചെയ്ത് തിന്നും
ആരാ ഇമ്മ
ആഹ് അമ്മ വേറൊരു റൈസ് ഉണ്ടല്ലോ എന്തോ മ മള്ഹൂത്ത്
ആ എി
കഴിച്ചിന്നോ ഇഷ്ടല്ല എനിക്ക് നിനക്ക്ന്ന മന്തിയായിട്ട് ഇഷ്ട അത അതാ കുറച്ചും കൂടി സ്പൈസി ആണല്ലോ
സ്‌പൈസി എനക്ക് അതിന്റെ ചിക്കൻ ഇഷ്ടമല്ല
ആഹ ചിക്കൻ വരെ പോരാ പക്ഷെ റൈസ് നല്ല ക്രീമിയയിട്ടൊക്കെ നിക്കും നോക്ക
ആ റൈസ മറ്റേ അതിന്റെ ആ ചട്നി കുട്ടി കഴിക്കാ ടേസ്റ്റ് ഉണ്ട് പക്ഷെ ചിക്കൻ എനിക്ക് ഒന്നാമത് പ്രെഗ്നന്റ്ആയ സമയത്ത് ബ്രഫാസ്റ്റ് കഴിച്ച അതുകൊണ്ടാണോ
പണി കൊറെേ ഇഷ്ടമല്ലാത്തതും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ
അതായിരിക്കാം
ആ ആ വേറെരു റൈസ് ഉണ്ടല്ലോ എന്തായിരുന്ന അറിയോ എന്തോ മജ്ബൂസോ ആനന്തോ ആനല്ല അങ്ങന ഇങ്ങനത്തെ എന്ത ഒരു പേര്ല്ലേ
വ വേറെ ഒരു അറേബ്യൻ പേരാ
ആ അറേബ്യന് അത് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലേറെ.
ഒരു റെഡ് കളർ റൈസ് ഒക്കെ.
ആറഡൊക്കെ തോന്ന്ന് ആഹ്. ഞാനത് ഉമ്മന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിക്കാൻ പോയിന് ഞങ്ങള്.
ആഹ്.
അപ്പ അവിടുന്ന് കഴിച്ച അവിടെ എന്താ മോങ്ങം.
മോങ്ങ് എവിടെയാണ് സ്ഥലം കേട്ടു. ഇപട അരികോട്. ഹലോട്ടാ മറ്റേ തംബിരിയാണിക്കാട്ടിം. ഹൈദരാബാദ് ബിരിയാണി.
ആണോ.
ആഹ് അത് കഴിച്ചിക്ണ്ടൊ ഞാൻ കഴിച്ചിട്ടില്ല.
ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ആകെ മറ്റേ ഇതില്ലേ എനിക്ക് ഫിഷ് ബിരിയാണി ഇഷ്ടം മറ്റേ ഇത്.. ആ കണ് തലശ്ശേരി ബിരിയാണി.
ആഹ് ദം ഇട്ട ബിരിയാണി.
ആഹ് അതൊരു അ അത് ഇതാണോ ഇവിടെല്ലല്ലോ.
എവടേ.
ഇ തംബിരിയാണിയിലോവിടെ.
ദം തലശരി ദം. നമ്മള ഇവിടന്ന് കിട്ടും ആ കോഴിക്കോട്.
ആ ആറഹമ്മത്ണ്ട് പിന്നെ വേറെ ഏതായിരുന്. വേറെതോ വേറേതോ ഫേമസ് ആയ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ. ടെ പാരകണ് പാരകണ്ട്.
പാരഗൺ പാരഗൺ.
ആഹ് ആ ആ.
വെറെന്താ കൊഴപ്പല്ലപക്ഷെ ഇക്ക്റിയാക് കൂടുതൽ പോയി. രിച് വെക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ അത അതാ ഇഷ്ടം.
ആ അത് ഇഷ്ട ആ ആ.
മസാലട്ട് അയ്നുറെടി എന്നാല് ഇഷ്ടാണ് ബീഫ് ബിരിയാണി വീട്ടിലൊക്കെ ഇണ്ടാക്ണെ ബീഫ് ബിരിയാണി ഇഷ്ട
ആഹ് അതെ ഇൻക്ക് ബീഫ് ആണോ ബീഫിനോട് പൊതുവേ ഇൻക്ക് താല്പര്യല്ല പക്ഷെ ബിരിയാണി എനിക്കിഷ്ടം ബീഫ് ബിരിയാണിന്നെ പക്ഷെ ബീഫ് അയ്ത്തെ കഴിക്കൂല മസാല
സാല മാത്രം
ഇവടന്റെ നാത്തൂന് ബീഫ് പറ്റൂല പക്ഷെ ബോട്ടി പറ്റും
അയ്ന്റെ റബ്ബെ ഇൻക്ക് അയിന്റെ സ്മെല്ല് ഇണ്ടല്ലോ ഭയങ്കര അരോ ച്ച കാണ് ഇയ്യ് കയിക്കോ അത്
ഞാൻ കല്യാണം കഴിഞ്ഞാരെണ് ഫസ്റ്റ് കഴിക്ണത്
അയ്യോ എന്നിട്ട്
ഇവടെ അയ്ന് പെര് വെ ഏത് പെരുന്നാളായാലും ഒരു പയ്നഞ്ച് കിലോ എറച്ചി വാങ്ങും ബോട്ടി വേറെ വാങ്ങും അതുപോലെ അങ്ങൻത്തൊക്കെ വാങ്ങും അപ്പം ഇൻക്ക് സംഭവം ഈ ബോട്ടി എന്താണന്ന് അറിയില്ലേനു
ആഹ് ആഹ്
പക്ഷെ ഫസ്റ്റ് ടൈം നമ്മള് കഴിക്കൊക്കെ ചെയ്യ പിന്നെണ് ഇവടുന്ന് തൊലിക്ണത് ക
ആഹ് വെറൈറ്റി അല്ലേ കരുതി തിന്ന് പിന്നെണ് യാഥാർത്ഥ്യം തി
ആഹ് അതെ പിന്നെ അങ്ങനെ കഴിക്കാൻ താല്പര്യല്ല
ഏഹ് ഇവടെ ഇന്റെ ഉമ്മീം ഉപ്പൊക്കെ തിന്നും അനീയനൊക്കെ ഇൻക്ക് എന്തോ ഒരു എന്തോ ഒരു മടുപ്പ്
ഇവടെ എല്ലാരും കഴിക്ണ് കാണാ
ഉം അതേ ഗിതോ തലച്ചോറ് കഴിക്കോ?
ഉ എനി‌ക്കിഷ്ടാ
കേക്കണോ ഉമ്മ ഒരിസംണ്ടാക്കിട്ട് അപ്പ ഞാൻ കേര്തി ഉമ്മ എടക്ക് മുട്ടക്കെ ചിക്കിയാണ്ട് ഇണ്ടാക്കുല്ലോ കുരു കുരുവാക്കി അപ്പൊ അതാ കരുതി ഞാൻ നല്ലോണ്ണം തിന്നും ചെയ്ത് പിന്നെയാ ഉമ്മച്ചി അത് തലച്ചോറാന്നർഞ്ഞപ്പോ ഇമ്മെ ഞാൻ ഔടെ ഇട്ടു പോയി ഓക്കാനിച്ച് ഞാന്
അതുപോലെ ഇൻക്ക് ശരിക്ക് ആടിന്റെ സംഭവങ്ങള് ഇഷ്ടല്ല
ആടിന്റെ കുർമ ഇഷ്ടല്ല?
വല്യ ഇഷ്ടല്ല ഇൻക്ക് ആഹ് എന്താ അറീല ആദ്യം കഴിക്കേനി അയ്ന്റെ ചാ കുറുമെന്റെ ചാറൊക്കെ
ഇല്ലേ ഒരു ഒരു സൗ ഒരു സ്മെല്ലല്ലേ ആടിന്റെ ചൂരും ഉം
ഈ ആടിന്റെ എല്ലാ സംഭവങ്ങളും നമ്മളെ കൊണ്ട് തീ
ക്കോലെ ഇങ്ങളോ ഓനോക്കെ എന്തൊക്ക്യോ ല്ലേ
കയ്യേറ്റി കുരുമുളക് കിട്ടാൻട്ട്
ആഹ് ആഹ് ആഹ് സമയത്തൊരു കുരുമൊളകിന്റെ രാ ഒരു കളിയ്ക്കാരല്ലേ
ആഹ് കുരുമൊളക് ചെറിയുള്ളി
ആഹ് ആഹ് ആഹ് ഈ ചെറിയുള്ളി എന്താ ഏഹ് ആടിന്റെ കുറുമ രസാ ചെറിയുള്ളിയോ തടി ക്കോ?
ഓല് പർഞ്ഞെക്കാ ചെറിയുള്ളില് ഉള്ളി ലേഹ്യം തടി വെക്കാന് പക്ഷെ അമ്മളെ ശരീരത്തിന് നല്ലതാ തോന്ന്ണ്ട്
ആഹ്
പ്രസവിച്ച് കെടക്കണോല് കൂടുതല് ചെറിയുള്ളി കഴിക്കൂല്ലോ
ചെറിയുള്ളി ഒറ്റക്കല്ലല്ലോ അത് ലേഹ്യമോ ലേഹ്യാണോ
ആഹ് ലേഹ്യായി ട്ട് പിന്നെ നമ്മള് ചെറിയുള്ളിയൊക്കെ ഇട്ടാണ്ട് ചോറുണ്ടാക്കി തരും
അത് മറ്റേ ഇത് ഉണ്ടാക്കയല്ലേ ഏത് ഇ തൂമിക്കണ ചോറ്
ആഹ് ഇപ്പൊ കൊറേ അതും വെളുത്തുള്ളി ഇട്ടാണ്ട്
ആഹ് ആഹ് വെളിച്ചെണ്ണയൊക്കെ വറത്തിട്ട് ആഹ് പണ്ടെടി ഈ തറവാട്ടിലൊക്കെ ആയ മമ്മല്ലോ ബാക്കിയിള്ള ചോറ് കൊണ്ടെല്ലാം
അത് വേറൊരു ടേസ്റ്റ്
തീർന്നു വേറെ കൂട്ടാനൊന്നും ഇപ്പളല്ലേ കൂട്ടാൻ അത് വേണം കറി ഇത് വേണം പക്ഷെ അന്നൊക്കെ തടിയൊക്കെ ആരുന്നെടി
അതെ പണ്ടല്ലെ ചീരാകഞ്ഞി വാൾ
പപ്പടല്ലേ പപ്പടം ചുട്ട് അടുപ്പിലിട്ടങ്ങാണ്ട് കേക്കിണേന്യോ
അല്ലേ
കനലിലിട്ടുകാണ്ട് ചൂടും അതു പോണക്ക് പഴം കനലിലിട്ടുകാണ്ട്
ആഹ് പഴം അത് കണ്ടിട്ട് ഞാനീ പുയിങ്ങിയ പഴം ഇല്ല വാട്ടിയ പഴം തിന്നും ചുട്ട പഴം തിന്നും
ഉം ഉം ചുട്ടതിലും രസവല്ലേ നമ്മള് പുഴുങ്ങിനാട്ടി
ആഹ്
അതൊക്കെ ആതി കഴിക്കണേടി
അതായല് ആദ്യം പത്ത്‌ മണിക്ക് മറ്റേ ചോറിന്റെ കഞ്ഞിയും വാഴക്കാ കൂട്ടാനും ചമ്മന്തിയും
ആഹ് ആഹ് അതെ അതെ ഒണക്ക ഓ ഒണക്ക മീൻ ഇയ്യോ എന്റെ വീട്ട് ഹസ്ബഡിന്റെ വീട്ടില് അതുണ്ടാക്കാൻ നിക്കൂല മുത്തച്‌ഛൻമാര് എനക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവാ കാരണം ഭയങ്കര സ്മെല്ലല്ലേ ഇവർക്കിത് ഭയങ്കര ഇറെ എടി ഓര് വരുപത്തേന് അത് തിന്ന് തീർക്കല്ലേ വേ നല്ല മണം ഉണ്ടാവും
ഷണം മതി എത്ര ചോറും നമ്മക്ക് ഉണ്ണാം
ഓ കഞ്ഞി ആദ്യവൊക്കെ കഞ്ഞിക്കായിനി ഇപ്പ ചോറ് പണ്ടൊക്കെ കഞ്ഞിക്ക് ഒണക്ക മീനായിരുന്നു
എല്ലാരും പറയണ ഉണ്ട് ഈ
ആഹ് ഇണ്ട് പറേല്ല അതില്ല ഉണ്ടാക്കണല്ലേ
ആഹ് അത് തന്നെ
പക്ഷേല് നമ്മക്ക് എത്ര പറഞ്ഞിട്ട് ഏ
എന്റെ വയനാട്ടിൽ എന്റെ മൂത്തമ്മേൻ്റെ വീടിൻ്റെ അടു ത്തെ ഓല് ഉണ്ടാക്കണ്ട് അപ്പോ മൂത്ത്‌ വരുമ്പോ അവിടുന്ന് കൊണ്ടുവരാൻ പറയണ്ട് ഞാ
ആ ആഹ് ഇതുവരൊക്കെ ആഹ് ഈ ഫോണത്തെ റീൽസ് കാണേ എല്ലാ ഉണക്ക കടപ്പുറത്തൊക്കെ ഇട്ടങ്ങാണ്ട് ഒണ ക്കാണ് എന്നിട്ട് അത് പൂച്ച ചത്ത്‌ കിടക്കുന്നതൊക്കെ ഉണ്ടാവും അതില് ആഹ് അവിടൊക്കെ ആഹ് എന്തൊക്കെയോ പക്ഷെ എന്നാല് നമ്മക്ക് തിന്നാതക്കാൻ കഴിയുന്നില്ലല്ലോ
ഇല്ല
പിന്നെ
അയ്ടീ അമ്മള്ള് വാങ്ങുമ്പോണ്ടല്ലോ
ഏഹ് ആഹ്
അങ്ങൻത്ത വാങ പാക്ക് വാങ്ങിയാതി പീട്യ
ഓഹ് ആഹ് മറ്റത് ലൂസല്ലേ
ആഹ് ന്നാലും ഇപ്പൊ എന്തൊക്കെണ്ട് നമ്മളന്നും കണ്ടില്ലേർന്നല്ലോ പണ്ടേ
മേഗി അല്ലേ മേഗി എന്താർന്ന്
സോനാ പപ്പടി എന്തൊ
സോനാ പപ്പടി ആഹ് മേഗിന്റെ ഇൻക്ക് ഭയങ്കര ഹാറ്റ് അറ്റാക്ക് ആയി പോയി അന്നൊക്കെ എന്നും തിന്ന്ണേനി
മറ്റേ ഫ്രൂട്ടീല് മറ്റേ ഇതില്ലേ
ആഹ് മായ വെള്ള എസ്സൻസ് ചേർക്ക ഏഹ്
ബ്ലഡ് വീണ് പറഞ്ഞാണ്ട് പണ്ട് ആഹ് സ്കൂൾ പഠിക്കുന്ന ടൈമില് ഫ്രൂട്ടീല് എയ്ഡ്സ് ഉള്ളാരാളെ
ആഹ്
ബ്ലഡ്ണ്ട് ബ്ലഡ് അയാൾ മനപ്പൂർവം ആക്കി പ്പോ എയ്ഡ്സ് പട ര്ണ്ട് പറഞ്ഞിട്ട് പണ്ട് പ്രചരണംണ്ടേനി
ഞാൻ അറിഞ്ഞീലല്ലോ അത്
പണ്ട് പണ്ട്
ഏഹ് അൻ്റെ കുട്ടികാല്ത്താ
ആഹ് അൻ്റെ ഇന്റെ ഒക്കൊരു ഒരെ പ്രായന്നെ പക്ഷെ എന്താറിയോ ജി കേട്ട്ണ്ടാവൂല അയിനേശം
ഏയ് ഞാൻ പ്പഴും ഫ്രൂട്ടി കുടിക്കില്ലടി ആദ്യം കുടിക്കേണ്ടായീനി ആഹ് മറ്റേ പാക്കറ്റും ഫ്രൂട്ടി ല്ലേ പിന്നെ പോരോന്ന് കേക്ക്ണോണ്ട് ഫ്രൂട്ടിനോട് താല്പര്യല്ല പെപ്‌സി സെവ
ആഹ് ഇപ്പൊനാര എടുത്തണ്ടായിനി പാമ്പ് സോടെൽ ല്ലേ
ജീരക സോടെൽ
ആടി
ഈഹ് എങ്ങനേലെ അയ്ന്റുള്ളിലൊക്കെ കേറണ അയ്ന്റെുള്ളിലൊക്കെ കേറ്ണത്
ആഹ് അപ്പൊ മനപ്പൂർവല്ലേ ഒരു സാധനൊക്കെ കാണുല്ലേ നടക്കുമ്പോഴൊക്കെ ഒ ഒരു മിനിറ്റേ ഇപ്പാ വിളിക്ക